അസ്സലാം
ഹലോ
അസ്സലാമൊലൈക്കും
ഹലോ കേക്ക്ണ്ല്ലേ
ആഹ് കേക്ക്ണ്ട് അങ്ങട്ട് കേക്കാല്ലാ
ആഹ് ഇപ്പൊ കേക്ക്ണ്ട് പറി
അസലാമൊലൈക്കും
വലൈക്കും മുസ്സലാം
എന്താ പണീണ്
എന്താ ഒന്നുല്ല വെറ്തെ ഇരിക്കൂ കടക്കോക്കെ ആയിട്ട് തന്നെ അങ്ങനെ നേര എ
പണിളോക്കെഴിഞ്ഞോ
ആഹ് അതോക്കെ കയിഞ്ഞ് ഒതോക്കെ രാവിലെ കയ്യൂല്ലേ
മ്മ് ഇഞ്ഞ്പ്പോന്നുല്ലേ വൈകുന്നേരത്ത്ക്ക് ചായ പലഹാരോക്കെ ഇണ്ടാക്ക്
ഏയ് ചായിം കടിന്റെ പരിപാടി ഇല്ല
ഓഹ്
ഉം ചായ ഞങ്ങള് കുടിക്കല് ഇല്ല അതോണ്ട് പിന്നെ അത് ഇണ്ടാക്കാൻ നോക്കലില്ലങ്ങള്
ഉം ഉച്ചക്ക് എന്തേരുന്നു
ഉച്ചക്ക് ചോറും ബീഫും ഒക്കെ തന്നെ മോര് കറി അങ്ങനെയൊക്കെ തന്നെ ഉം ഇന്നെട്ട് ഇങ്ങള് ചായക്കെ ഇണ്ടാക്കിയോ കുടിച്ചോ
ഉം ആഹ് ഞങ്ങള് ചായ കുടിച്ചിട്ടില്ല മൂന്ന് മണിയായി കഴിച്ചപ്പം.
ചോറ് വഴിച്ചപ്പളോ
ചോറല്ല ഞങ്ങൾ ഇഡ്ലിയാ ഇണ്ടാക്കി. ഞാൻ രാവിലെ ഇഡലി ഇണ്ടാക്കീട്ട് ബാക്കി മാവ് ഫ്രിഡ്ജ്ക്ക് വെച്ചീന്ന്.
ആഹ്
പ്പോ കുട്ട്യോൾക്കിപ്പോ ഇഡ്ലി മതീന്നർഞ്ഞു. പിന്നെ ഇക്ക വന്നപ്പോ ഇപ്പ് രാവിലൊന്നും തിന്നാതെ പോയതാ അപ്പെ ഇങ്ങക്ക് എന്താ വാണ്ടെയ്ച്ചപ്പോ ഇഡ്ലിം മീൻകറിം. മീൻകറിണ്ടാർന്നപ്പോ എല്ലാർക്കും ഇട്ട്ലി മതീ യർഞ്ഞു.
ആഹ് അപ്പ ന്ന് ചോറ്ണ്ടാക്കിട്ടുണ്ടാവൂലെ.
ചോറ് ഇണ്ടാക്കിയെടോ അത് അങ്ങനെ ഇരിക്ക്ണു വൈകുന്നേരത്ക്ക് ഇടുക്കാ രാത്രിക്കും ഇട്ക്കാലോ അല്ലാണ്ട് ഇപ്പ എന്താ ചെയ്ന്നെ
ആഹ് ആഹ് നേര്ത്ത തന്നെ പറയാണ്ന്ന്ണ്ടേൽ ഇന്ന് ചോറ്ണ്ടാക്കണ്ടീന്നിലാല്ലേ.
ആഹ് അത് തന്നെ ഞാൻ പറിണതെ.
ആഹ്
അപ്പപിന്നെ രാത്രിക്കോന്തേലൊക്കെ വെച്ചിട്ട് ഒന്നാണ്ട് സെറ്റാക്കാരുന്നു.
ആഹ് അതെയതെ. മ്
അവരൊന്നും പറഞ്ഞില. ക്കെ ഇന്ന് ലീവല്ലേ ഞായറായ്ചല്ലേ. കുട്ട്യോളൊക്കെ ലീവല്ലേ. പ്പോക്കതാണ്ട് എല്ലാർക്കും ഇതുമതി ബാപ്പാക്ക് അത് ഇണ്ടാക്കിപ്പോ മക്കൾക്കും അതുമതി അപ്പൊ അതാണ്ട് ണ്ടാക്കി.
ആഹ് അങ്ങനെ. ഇന്നട്ട് വേറെന്താ?
മഴ ണ്ടോ?
മഴ ണ്ട്. മഴ ഇന്നിപ്പോ വല്ല്യാണ്ട് മഴയൊന്നുല്ലല്ലോ ഇപ്പ ചെറുതായിട്ടൊള്ളൊല്ലോ ഇന്നു പെയ്തിട്ടില്ല. ഇന്നലൊക്കെ മഴന്നല്ലായിരുന്നു.
ഇന്നലെയൊക്കെ നല്ല മഴയേരുന്നു ഇന്ന് ദാ ഒരുച്ചയ്ക്ക് ശേഷം വെയിലുണ്ട്. ഉച്ചവരെക്കെ മഴ ണ്ടായിരുന്നു.
ആഹ്. ഇപ്പൊ വെയ്ലൂല്ല മഴീല്ല. അങ്ങൻത്തെ ഒരു കാലാവസ്ഥീൽ ങ്ങനെ നിക്കാപ്പോ വടെ.
അഹ് വടെ വെയില്ണ്ട്. ഞാൻ തുണികള് കൊറച്ച് വെയ്ലത്തിട്ടിട്ടുണ്ട്.
ആഹ് ആഹ്
അയ്ന് കാവലിരിക്യാ വടെ പൊർത്ത്
ആഹ്. അതിനി മഴ പെയ്യുമ്പോഴ്ത്തിന്ട്ക്കണല്ലോ ല്ലെ ആഹ്
വേറെന്താ ആരുല്ല്യെ ഒറ്റക്കാ
ഒറ്റക്കൊന്നല്ല ഒക്കെ ഇണ്ട് താഴേ ഇക്ക ഞാൻ ഇവടെ റൂമില് കെട ക്കാൻ വാണ് ഏഹ് ഒന്ന് തോ തൊയ്ര്യം കെടുത്താതെ കടക്കാൻ വേണ്ടിക്കാണ്ട് ഇങ്ങട്ട് റൂമ്ക്കേറി പോന്നതാ. അല്ലെങ്കി മോന് ഇണ്ടായി കഴിഞ്ഞാ ഓന്ക് ഇപ്പ ന്ന് ലീവാണ് അപ്പൊ ഓൻ ഇന്റെ കൂടെ ഇണ്ടായാ പിന്നെ ഒന്നിനും സമ്മയ്ക്കൂല. ഇന്നെ കെടക്കാനും സമയ്ക്കൂല ഞാൻ ഓന്റെ കൂടെ കളിക്കാന് ഇരിക്കണ്ടി വരും. അപ്പ ഞാന് കൊറച്ചു നേരംന്നൊന്ന് കെടക്കെട്ടെ പർഞ്ഞാണ്ട് അങ്ങനെ ഓൻ്റെട്ത്ത്ന്ന് നീച് ച്ച് പോന്നതാ. അടെ ടി വി കാണ് ണ് ണ്ടോന്.
ഏഹ്
മ്
ഒറ്റക്കാ ഇങ്ങള് പെരേല് ഇങ്ങളും കുട്ട്യോളും മാപ്പിളീം കെടട്ട്യോനും ഒറ്റക്കൊള്ളു?
ഞാ ഇന്ക്കൊരു മോനാണ് ഓൻകാറു വയസ്സായ് ഇതങ്ങനെ ഇല്ല ഞാനും ഹസ്ബന്ണ്ട് ഇവിടല്ല ഓള് സൗദിലാ ഏഹ് ഉമ്മി ഉപ്പിണ്ട് എങ്ങനെ
സ്ഥലന്നും പറയണ്ടാറിയ
ആഹ് ഉമ്മിം ഉപ്പിയൊക്കെ ഉണ്ട്. ഞങ്ങളന്നെ വീട്ടിൽ വേറെ ആരുല്ല.
ആഹ്
ഉം ന്നട്ട് ഇഞ്ഞ് എന്താ ചായക്ക് എന്താ കടിയൊക്കെ എന്താ ഇണ്ടാക്കണ്
കടി ദാ ബേക്കറി ഉണ്ട്പിന്നെ ചെക്കന്മാരൊന്നും ഇല്ല ഇഞ്ഞ്പ്പ ഞാനും ഇക്കി മോള് മാത്രം ഉള്ളൂ.
ആഹ്
അവൾക്ക് പിന്നെ ബേക്കറി കിട്ടിയാ മതി വേറൊന്നും വേണം എന്നോന്നുല്ല
ആ ഞാ
ആള് ഇഞ്ഞ് ഇപ്പോൾ ഉറങ്ങാണ്ഉറങ്ങി നീക്കുമ്പോളെക്കൊരു ഒരു ഗ്ലാസ് കട്ടൻ ചായ വേണ്ടുള്ളു അതിലേക്ക് പിന്നെ കടിയൊന്നും നിർബന്ധല്ല
ആഹ്
പിന്നെപ്പം എനിക്ക് അത്രയും വാണ്ട കാരണം ഉണ്ടാക്കണമെങ്കിൽ നമ്മളെന്നെ ഉണ്ടാക്കണ്ടേ അപ്പോ ഒന്നും തിന്നതെ അങ്ങനെ കുത്തിരുന്നാലും കുഴപ്പൊന്നുല്ല
ഹ ഹ ഹആഹ്
അതൊക്കെ വച്ചാണ്ട് എന്തേലുമൊക്കെ തൊട്ട് കൂട്ടിട്ട് ചായ കുടിക്കണം കുറച്ച് കയ്യണം ഇപ്പോളൊന്നും വാണ്ട
ഓ
ഓള് ദാ ഇവിടെ വർക്ക് ചെയ്യുണു മോള് മോൾ ഇതാ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുണു ആൾ ഉറങ്ങാണ് ഞാനിവിടെ കു
ആഹ് ആഹ്
കഴിയാനായോ സമയം എത്ര ആയി ടൈമ് നോക്കട്ടെ
ഇല്ലല്ല
ല്ല അഞ്ച് മിനിറ്റ് ആവണേ ഉള്ളു നല്ല വെയിലുണ്ട് ട്ടോ
ന്താ
വേറെന്താ അൽഹംദുലില്ലാഹ് കൊഴപ്പൊന്നുമില്ല നിങ്ങൾ ബീഫ് അച്ചാർ ഇടുമോ
അച്ചാറ് ഇടലൊക്കെണ്ട് ഞാൻ
ഉം എങ്ങനെ ഇണ്ട്
ബീഫ് വേവിച്ചിട്ട് പൊരിക്കണം മഞ്ഞളും ഉപ്പും മുളകൊക്കെ തേച്ച് ബീഫ് വേവിക്കണം ഫസ്റ്റ് എന്നിട്ട് അത് പൊരിക്കണം പിന്നെ പൊരിച്ച ബീഫ് മസാല ഏഹ് കടക് പൊട്ടിച്ചങ്ങാണ്ട് അയവ് കടക് ഉലുവ ഇഞ്ചി പ പച്ചമുളകൊക്കെ ഇട്ട് ഒന്ന് വയറ്റിട്ട് അതിക്ക് ബീഫ് ഇടുക സുർക്കിം ഇട അതൊക്കെ തന്നെ
ബീഫ് പോലെ ദ് ഇടൂലേ അച്ചാർ മസാല ഇടൂലെ അച്ചാർ പൊടി
അച്ചാറ് പൊടി ഇടും
ആഹ്
മ്മ്
ഒന്നൊരാ ആഗ്രഹം ണ്ട് ഉണ്ടാക്കി നോക്കാർന്നു
എന്താ പറഞ്ഞത് ഞാൻ കേട്ടില്ല
ഉണ്ടാക്കണം എന്ന് ഒരാഗ്രഹണ്ട് എന്ന് പറയ
ആഹ് ആഹ് ഉണ്ടാക്കിട്ടില്ലേ ഇതുവരെ
ഇല്ലേഞാൻ ഇതുവരെ ഉണ്ടാക്കിട്ടില്ല
ഞാൻ ഇണ്ടാക്കല് ഇണ്ട് ഹസ്ബൻഡ് കൊടുത്തേയക്കാന്പിന്നെ വീട്ട്ക്ക് മോന് എല്ലാതും ഒന്നും കൈക്കൂല പിന്ന ചെ
ആഹ്
ന്നാൾ ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോ ഇവിടൊരു ക്യൂട്ട് ഉണ്ടായപ്പോ ഞാന് ഓൻക്ക് കൊടുത്തഴച്ചപ്പോ അവനങ്ങനെ ഇഷ്ടപ്പെട്ടു പറഞ്ഞട ഞാനങ്ങനെ അടുത്ത ഒരു ദിവസം അവൻക്ക് വേണ്ടിണ്ടാക്കി ഞാൻ ഹസ്ബൻഡ് എപ്പോളും ഉണ്ടാക്കാന് പറഞ്ഞിട്ടങ്ങനെ മൂപ്പർക്ക് കൊടു ത്തയക്കാൻ ഉണ്ടാക്കലണ്ട് എപ്പോളും. ഞാൻ പിന്നെ അച്ചാർ അങ്ങനെ കൈക്കത്തീനെ കൊണ്ട് ഞാൻ അങ്ങനെ ഇണ്ടാക്കലില്ല
ഞാൻ മാങ്ങ പിന്നെ ഓമക്കായി പിന്നെ ബീറ്റ്റൂട്ട് അച്ചാറ് ഇക്ക ഇടും അതെനിക്കറിയില്ല അത് ഇക്കാക്കെ അറിയുള്ളൂ ഞാൻ ഇടും പക്ഷെ ഞാനിട്ടാ ശരിയാവൂല
ആഹ് ഹ്
അത് അവരിട്ടാലേ ശരിയാവുള്ളു പിന്നെ അങ്ങനെ അതുപോലെ മാങ്ങഞ്ചി ഇഞ്ചി ഇല്ല്യ അങ്ങനത്തെ അച്ചാറൊക്കെ ഇടും ഇത് ബീഫ് ഇതുവരെ ഇട്ട് നോക്കീട്ടില്ല എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ പറയുമ്പോ
ആഹ് ഹ്
ഒരു കൂട്ടുകാരിയുണ്ട് അസ്നത്ത് പറയും ഇങ്ങനെ ഓൺലൈനിൽ ഞങ്ങള് വർക്ക് ചെയ്തിട്ട് അങ്ങനെ പരിചയപ്പെട്ടതാട്ടോ അപ്പൊ ഓള് ഇതുപോലെ പറഞ്ഞു ഓള് ബീഫ് അച്ചാറ് ഇടും നല്ല ടേസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചു ദിച്ചു ഇങ്ങനെ അറിയാനും നമുക്കിത് രണ്ട് മൂന്നാൾക്കാരോടൊക്കെ ചോദിക്കുമ്പോ ഇണ്ടാക്കി നോക്കലോച്ചിട്ട് അപ്പോ ഓളങ്ങനെ പറഞ്ഞിന്നോട് വേറെ എന്തൊക്കെയ
വേറെ എന്താ എന്താങ്ങനെ പോണ്
ഇന്നെന്താ രാത്രി ഞമ്മൾക്ക് പണിയൊന്നുമില്ല
ഇല്ല ഇന്ന് ഞങ്ങള് രാവിലെ ചപ്പാത്തിയാ ഉണ്ടാക്കിയത് ഇപ്പൊ ഞായറാഴ്ചയല്ലെ അപ്പൊ ഇന്ന് കൊറച്ച് വൈകിയാണ്ടാ എണീറ്റാതന്നെ ഇന്ന് ചപ്പാത്തി ഇണ്ടാക്കാന് ചപ്പാത്തി ഇണ്ടാക്കി അപ്പൊ അതന്നെ ഉണ്ട് വൈകുന്നേരത്തിന്
പിന്നെ ഉച്ചക്കത്തെ ബീഫും ഉണ്ട് അപ്പൊ ഇനി അത് മതിന്ന് പറഞ്ഞാണ് ഇങ്ങനെ വിട്ടക്കേ
ഇപ്പേം ഇമ്മേം ഒക്കെ ചപ്പാത്തിയേ തിന്നുള്ളു ചോറ് തിന്നൂല
രാത്രി ഞങ്ങളെല്ലാരും ചപ്പാത്തിയ കയ്ക്കുവാ ആരും ചോറ് കയിക്കൂല
അതെ
ആഹ് കുട്ടി വരെ ചപ്പാത്തിയെ കഴിക്കോള്ളൂ അവൾക്കതാ ഇഷ്ടം
ആഹ് എന്നും ചപ്പാത്തിയും അത് വേറെ ദോശ
എന്നും ചപ്പാത്തിയല്ല ഏഹ് എല്ലാം ആക്കും രാത്രി അത്ര ചോറ് ആക്കൂലന്നുള്ളൂ
ചിലപ്പോ ചപ്പാത്തിയാവും ചിലപ്പോ വേറെ എന്തെങ്കിലുമൊക്കെ ആകും അങ്ങനെ അങ്ങനെ എല്ലാം വെയിണ്ടകും
ഞങ്ങളിവിടെ ചോറ് നിർബന്ധ
ആഹ് രാത്രീം ചോറ് കയിക്കുവോ
രാത്രി ചോറ് എന്തായാലും വേണം
ആഹ്
ഞാൻ ചിലപ്പോഴൊക്കെ കഴിക്കു തിന്നോള്ളു നിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഓവറായിട്ട് തടി കൂടുവാ പറഞ്ഞിട്ട്
ആഹ് ഹ്
അങ്ങനെ തിന്നുവൊന്നുല്ല എപ്പോഴെങ്കിലൊക്കെ നേർത്തും കാലത്തും പിന്നെ എന്തതുപോലെ നേരത്തെ ഒക്കെ തിന്നും ഒരു അഞ്ചര ആറ് മണിൻ്റെ ഒക്കെ മുന്നേ തിരന്നാല് അങ്ങനൊക്കെ തിന്നും തടി കൂടൂല്ല
എനിക്ക് ചോറെ കഴിക്കണത് എനിക്കിഷ്ടമല്ല
ആഹ്
ഞാൻ ഉച്ചക്കും ചോറ് കഴിക്കാനൊക്കെ നോക്കുവ അതിന് മുമ്പേ ഇവടെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കില് അപ്പൊ പിന്നെ എന്തെലും കയിക്കാൻ അല്ലാതെ നിവർത്തിയില്ലല്ലെതികേടും കൈക്കൂംചെയ്യും
ഞാനുച്ചക്ക് ചോറ് തിന്നലില്ല ഉച്ചക്ക് പറഞ്ഞാലാരും ഉണ്ടാവുല പിന്നെ എല്ലാരും പോകും ഇക്ക പോകും പിന്നെ കു ട്ട്യോളും പോകും പിന്നെ ഞാൻ മാത്രല്ലേ ഇണ്ടാവുള്ളു ആപ്പുച്ചക്ക് ചോറങ്ങനെ തിന്നൂല കെടന്നൊറങ്ങും ഉച്ചക്ക് രാവിലത്തെന്തെങ്കിലുണ്ടെങ്കില് തിന്നും അതല്ലെങ്കി പിന്നെ അങ്ങനെയണ്ട് കെടന്നൊറങ്ങും ഈ രാവിലെതന്നെ തിന്ന ഒരു പയിനൊന്ന് മണി പത്തര പയിനൊന്നൊക്കെയായിട്ട് ഒറ്റക്കല്ലുള്ളൂ
ആഹ്
എല്ലാ പണിയും കയിഞ്ഞിട്ടാ തിന്ന്ന്നെ
ആഹ്
അപ്പൊ
അപ്പൊതന്നെ പിന്നെ വെശ്കൂല്ലല്ലോലേ ഉച്ചയാവുമ്പത്തിന്
പിന്നെങ്ങനെയണ്ട് കെടന്നൊറങ്ങും
ആഹ്
പണികളൊക്കെ കയിഞ്ഞാണ്ട് കെടന്നൊറങ്ങും
ആഹ് ഉം
പത്തായോ
വേറെന്താന്ന്ട്ട്
ഇങ്ങനെയൊക്കെ പോണു പിന്നെ വേറെന്തെക്കെയാ
വേറെന്താ നല്ലതല്ലേ
ഉം
ഉം
പത്തായി
എന്നായിക്കോട്ടെ എന്നാശെരി ഞാ വിളിക്കണ്ട്
ആഹ് ആയിക്കോട്ടെ ശെരി